ചെർദിനാവുംബോ എന്താ പറ വലൈക്കും മുസ്ലാം. എന്താവർ സുഖാണ്
ഉം
അ്.. ചായട്ച്... മഴ നല്ലണ്ട് അടണ്ടോ?
ആഹ് മഴന്നെള്ളുന്ന് തക്കന്നല്യ ഹ്ഹ്ഹ്ഹ് പൊർത്ത്ക്കർങ്ങാൻ കഴിയാത്ത മഴ ഓ ചായട്ച്ചില്യ. ഇല്യ ഇല്യ ഇല്യ ഇല്യ ചായടുച്ചാനാവ്ണള്ളൂ ഉം എന്താ പാട്?
സുഖാണ്. പഠിക്ക്ണ്ടോ? ങ്ങള് പഠിക്ക്ണ്ടോ?
ഇല്ല്യ ല്യ ഞാൻ പഠിക്ക് ണില്യ. എന്താ ഇങ്ങ ജ് പഠിക്കാ?
ആഹ് അക്കൗണ്ടിങ് പഠിക്ക്ണ് അഅ് കയ്ഞ്ഞിട്ട് വർക്കിൻ്റും
എങ്ങനേ?
അക്കൗണ്ടിങ് പഠിക്കാ...
അ ഏ പിന്നെ എത്രായി എത്രൊല്ലായി
ഒരു കൊല്ലം. ഒരു മാസുംബാടിണ്ടാവും
ഉം.. പിന്നെ ഡിഗ്രി കഴിഞ്ഞോ?
ഡിഗ്രി കെയ്ഞ്ഞിട്ടില്ല ഞാൻ പ്ലസ് ടു കയ്ഞിട്ട് കേറിയതല്ലേ
ഏ.. പ്ലസ് ടു കയ്ഞിട്ട് കേറിതല്ലേ. അക്കൗണ്ടി എങ്ങനെ ഏത് അക്കൗണ്ടിങ്ങാട്ത്തഅ്
അയ്ല് ടാലി ഒക്ക് ഉം.. ഇങ്ങള് പ്ലസ് ടു കയ്ഞ്ഞതാ? ആഹ് ആഹ് കുട്.. കുട്യോളൊക്കെ
കുട്യൊളെക്കെ പിന്നെ.. ഡിഗ്രി തേഡിയറ്
ഉം
പീന്നെ പ്ലസ് ടു, ഒന്നാം ക്ലാസ്
ആ. ഒന്നാം ക്ലാസോ. ഉം ആഹ്
പീന്നേ... ഴയ വേ പിന്നെ അയോ. പിന്നെ ന്നട്ട് പെരേര അൻ്റെ വീട്ടിലാരൊക്കെണ്ട്
താത്ത
ഉം പിന്നെ
പിന്നന്താ
ഉമ് ഇമ്മി ഇപ്പി ഇല്ലേ
ആഹ്
ഉമ് പീന്നെ വിനത ഉള്ളത് ചാ ചാ എന്താ ചായക്ക് കടി
ചായ കുടിച്ചിട്ടില്ല
ഉമ് പിന്നെ ഉമ് പിന്നെ അനിയ കാക്കൊന്നും ല്ല അനിയനൊന്നും ല്ല
ഇല്ല ഇല്ല
ഉമ് ഇല്ല ല്ലേ രണ്ട് രണ്ടാളായിരിക്കൂലേ മ്മച്ചക്ക് ഉമാമ്മ ഉണ്ടോ
ഇല്ലയ മമ്മ
ഉമ് പ്രായ വച്ചത്
ആഹ് എട്ട് കൊല്ലൊക്കെ ആയി അങ്ങനെ ഇപ്പൊ ഓട്ടോ ഡ്രൈവറ
ഞാൻ
പിന്നെ മ്മചി മ്മചി പണിക്ക് പോണ്ടോ ക്ക് ണോ ഉമ് ഉമ് ഉമ് ഉമ് ഉമ് ഉമ് ഉമ് ഉമ്
ഉമ്
പിന്നെ പിന്നെന്താ പിന്നെള്ളത് ഇത്തെ സ്കൂളിലെ കുട്ടികളെ എങ്ങനെ അക്കൗണ്ടെങ്കിലുള്ള കുട്ടികളൊക്കെ തോന്നാണ്ടോ
കുട്ട്യാള് ആഹ് കൊറച്ചൊക്കെ ഉണ്ട് മൂന്ന് ബാച്ചായിട്ടന്ന് ഒമ്പതര മുതൽ പതിനൊന്നര വരെ ഉമ് ഞാൻ രാവിലെ പോവും
രാവിലെ പോലെ പിന്നെ രാവിലെ പോവാ മറ്റേർ മറ്റേവരൊക്കെ പിന്നെ പിന്നെ ആഹ് അനിയത്തോള്ണ്ട് അല്ല കല്യാണത്തിന് പിന്നെ കല്യാണം കഴിഞ്ഞ് ഉച്ചന്റേഷെക്കാരം ഒഴിവ് ഇണ്ടാവാ താത്താർക്കൊക്കെ
ആഹ് ഓല് അപ്പൊ ഉച്ചക്കേഷം വരും
ഉം അതാണ് നിങ്ങക്ക് രാവിലെ വേം കഴിഞ്ഞ് പോരല്ലോ ഏഹ് ഇപ്പെത്ര ആൾക്കാരെ ഉം ഇപ്പ് കുട്ട്യെള്ണ്ടോ രാവിലത്തെ ബേച്ചില് കുട്ട്യെള്ണ്ടോ എന്താ പാട്
ആഹ് ബോയ്സേക്കാര അധികും പിന്നെ ഗേൾസ് ഞങ്ങൾ മൂന്നാള് പിന്നെ ക്കെ ഉച്ചക്കേഷം വര്ന്നോര ഉം
ഉം ഉം ഉം
അങ്ങനെ
ഉം എന്താ പടി ആ മോൾ പ്ലസ് ടുലാണ്പ്പം ഓള് വി എച്ച് എസ് സി ആണ് ഇട്ത്തെ
മറ്റോൾത് തേർഡ് ഇയർ കയിഞ്ഞു
ഓ ത് ഓന് മോനാണ് വല്ല്യോന ഓന് പി തേർഡ് ഇയർക്കാണ് ഓന് ബി കോമ ആ തേഡിയറാ പഠ്ചൂണ്ട്ക്ക്ണത്. പിന്നെ ബികോം ആ ഓനുപ്പൊ പിന്നെ പെണ്ണ്. പിന്നെ ചെർത് ആ മോന് മോൻ മോന് മോന് മോന്
ഓഹ് ഓഹ് ഓനൊന്നാം ക്ലാസ്സിൽല്ലേ ആഹ് സ്കൂള്ട്ട് വന്നോലൊക്കെ കോളേജൊക്കെ വിട്ട്
ആഹ് ഓല്ത് ഓൻ വന്ന്ണ് ഓൻപ്പ വന്ന് കേറീട്ടൊള്ളു
ല്ല്യാ മോളെത്തീല്ല്യാ ഓൾത്പ്പ നാലര ക്കല്ലെ വിടാ വി എ ച്ച സി നാലണിക്ക നാലര്ക്ക വിട ഉം ജ്ജ് ഹയർസെക്കന്ററിൽ പിന്നെ ന്തേനി പിന്നെ പ്ലസ്റ്റ് ഏത് ഹ്ക് വിഷയാ ട്ത്തീന്യേ
ഞാന് ഹുമാൻ്റീസ്
ഹുമാൻ്റീസോ ഏ അഅ് എന്താ പിന്നെ ഓള് കൊമയ്സാട്ത്തത്
ആഹ്
ഉം പിന്നെ എൻ എന്താണ് പിന്നെ എന്തെ പിന്നെ കൊമൈസാട്ത്തത് റ്യ പിന്നെ... അൻക്കു ആ പ്ലസ് റ്റുനെങ്ങനെണ്ട്. ഹ്യൂമാൻ്റീസ് ല്ല്യ എത്ര മാർക്ക്ല്യേ
ആ എമ്പത് എമ്പപത് പെർസെന്റേജാ
ഉം ണ്ട് ലേ മാഷ അള്ള.. പിന്നെ നിപതോയാലും പാസായി കിട്ട്യ ഇനിപ്പോ അപ്പനി ഇതില് കമ്പ്യൂട്ടറിന്റെ ഇജ് ഏത് ഇതാ എക്കൗണ്ട അല്ലെലേ... എക്കൗണ്ടിന്റെ ഏതാ അപ്പൊ എക്കൗണ്ടിങ് പിന്നെ ത് ട്ക്കണ്ടേ കൊമേഴ്സ് ട്ത്താലെല്ലേ ശര്യാവൊള്ളൂ. അല്ല അല്ല ഏത്
അല്ല ഇന്നാലും കൊഴപ്പൊന്നുമില്ല പഠിക്കാന് കുഴപ്പൊന്നില്ല ഹ്യൂമൻറ്റിസ് ടത്ത് വെച്ചിട്ട് കുഴപ്പൊന്നുല്ല
ആ പിന്നെ അനക് അന്ക ന്ന കൊമേഴ്സ് എടുത്തുഡൈ നോ പ്ലസ ടുവിനക്ക് താ
കൊമേഴ്സ് ഞാന് കൊമേഴ്സ് കൊമേഴ്സ് രണ്ടാമത് കൊടുത്ത അപ്പൊ കിട്ടീല്ല
ആഹ അപ്പൊക്ക് അയ്ക്ക് മാറാൻ കഴിഞ്ഞില്ല കിട്ടു
ഇല്ല പിന്നെ സീറ്റ് ഫുുള്ളായി പിന്നെ സീറ്റ് ഫുള്ള ആയപ്പോ കിട്ടീല അതണ്ടായി ഉ അങ്ങനെ
ഇപ്പഴും പഠിക്കല്ലോ മാക്സ് ആണല്ല കാര്യമായിട്ട് മാഡിയത്എക്കൗണ്ടിന്റെ മാക്സ് സൂപ്പർ ഉഷാറായി കഴി ഓക്ക് അഞ്ച് എ പ്ലസ്
ആഹ പിന്നൊക്കെ
ആ പിന്നെള്ളത് ഇനി പ്ലസ് വണത്തെ റിസൾട്ട് അറിഞ്ഞിലാ
ആ തക്ക പിന്നെ ഓൻ ആഹ മറ്റൊൻകൊ മകൻ എനിക്ക് തേടി എന്താ പ്രസ്റ്റൂനൊക്കെ
ഹ ഹ ഓന്ക്ക് ഓൻ പ്ലസ്റ്റൂവിന് ഒരു എ പ്ലസ് രണ്ട്‌ ഏപ്ലസ് ഉണ്ടായിരുന്നു രണ്ടെന്നാ തോന്നിണ്ട് കൊറവാണ് ഓൽ ആൺ കുട്ടികൾ അല്ലെ എന്നാലും പ്രശ്നം ഇല്ല ബി പ്ലസ് എന്തൊക്കെ ഉണ്ട് വല് പിന്നെ എന്നാലും മ ഇതൊന്ന ഇല്ലഎഴു പത് എമ്പത്ത ശതമാനം ഉണ്ട് പ്ലസ്റ്റൂവിനെ പി പിന്നെ ഏ ഇല്ല ഇല്ല മുറിച്ചീല്ല പിന്നേ ഏ ഏ കുടിച്ചി ഇന്താകീല പം ഇതാ യിട്ടൊള്ളു
കുട്ടികൾ ചോയിക്കൂലേ ചായ ട്ട ആഹ
അല്ലല്ല ഒക്ക ഏ എതാണ്
പിന്നെ അങ്ങനന്ന ആ അ കണ്ട് മോൻ വന്നാട്ട ഇപ്പച്ചി വിളിച്ചിണ്ട് പറിയ
ആ അത
ഉ അ പോ അയിന് ക ക ടൈൽ സിന്റെ പണിക്കോല്ലെ
എത്ര മണി ആയി ടൈൽസ് പണിക്കോ
ഉം ഉം ഉം
പിന്നെ വേറെ
റൈനളേയ്സ്
പിന്നെ
ഒന്നാണ ഇല്ല
ആഹ് അതാ
ഏഹ് എന്താണ് എന്താ ടീവി എന്തേം വേറെത്തെങ്കിലും സൗണ്ട് ഇട്ട്നോ എന്തൊക്കൊര് ഒച്ച പാട്ണ്ടല്ലോ താത്താരെ സൗണ്ടെകുലേ
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയ നിങ്ങളെ റോഡിന് വക്കാ വെരാ
ആഹ്.... ഞങ്ങക്ക് കേണറ്ണ്ടേയ് കേണറ്ണ്ടല്ലോ ആഹ് എന്ത് സ്റ്റെക്കാവ്ണ്
അല്ല
മം ആഹ് പിന്നെ എന്തൊക്കെ ഇല്ല്യ അങ്ങക്ക് കേണറാണ് കേണർഇല്ല പൈപള്ളം ഇല്ല നിങ്ങത്ണ്ടാ ഏഹ് കേക്കാലെലോ ഹലോ.. ഹലോ.. ആഹ് കേക്കല്ലേ ആഹ് കേക്കാ ല്ല്യെ
ആഹ് കേക്ക്ണ്ണ്ടടീ
ആഹ് പത്ത് മിനിറ്റ്യില്ലേ ഇപ്പൊ
അയിനോ എന്റെല് കാണില്ല
ഏഹ് ഏഹ് ഏ ആഹ് ആയിക്കോട്ടെ
ന്നാ ശരി